ആഹ് ഫുഡ് ഉണ്ടാക്കുന്നതിൽ താമസം വര്വോ?
ഇല്ല കഴിഞ്ഞു ദമ്മ് ഇടാനേ ഉള്ളു ഉം ഞാൻ ഇന്നും കൂടെ അല്ലേ ഒള്ളു നമുക്ക്
ആഹ് എന്റെ ആവും ആ എന് എനിക്ക്‌ ആവും തോന്നുന്നില്ല ചേച്ചി കാരണം ഞാൻ ആകെ രണ്ടു ദിവസം ആയൊള്ളൂ ഇതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്
അഹ് ശെരി അപ്പൊ എത്ര കോള് ഫുള്ളായില്ലേ
ഫുള്ള് ആവുള്ളു പത്ത് പതിനാല് കോളേ ആയുള്ളൂ അയിന്റെ എടിക്ക് ഇന്നലെ മോനെ കൊണ്ടൊക്കെ പോയത് കാരണം അങ്ങനെ കൊറ കൊറെേല്ലാം ഇന്നലെ ഹോസ്പിറ്റലിൽ ഇരുന്ന് വിളിച്ചു
ഉം ഉം
പിന്നെ ഇന്ന് ഇപ്പ ഇന്ന് ഇന്ന് ഇപ്പ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പം കുറച്ചു നേരേ ആയുള്ളൂ ഞാൻ കുറച്ചുനേരം ആയുള്ളൂ വന്നിട്ട് അന്നേരം ആ സമയം കൊണ്ട് പറ്റണത്തോളം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അല്ലാതെ പിന്നെ ഇച്ചരി കൂടിതാ നേരത്തെ നേരത്തെ ആയിന്നേ നമുക്കെ എങ്ങനെലൊക്കെ വിളച്ച് കംപ്ലീറ്റ് റ്റക്കായിരുന്നു ഇത് രണ്ടു ദിവസ അഹ് ഫു അഹ് പിള്ളേര് കെടന്നു ഏഹ് ഉച്ചക്കത്തെ അവനൊരു ക്ഷീണം ഒണ്ടായിരുന്നു അത് കാരണം അവൻ വന്ന് ആശുപത്രിയി പോയി വന്ന ആഹ് ആശുപത്രിയിൽ പോയി വന്നെ വരുന്ന വഴിക്ക് ബെസെന്നെ ഇന്ന് ഉറങ്ങിയായിരുന്നോ
അയ്ശരി
ഇന്നവിടെ കേറി കിടന്നൊറങ്ങി ഇന്ന് നേരം വെളു ക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റായിരുന്നു ഈ ശർദി കാരണം
ആഹ് ഛർദി എന്താണാവോ ല്ലേ ദദ ദഹിക്കാത്ത എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ
ഇല്ലില്ല ഇന്നലെ മരുന്ന് ഇന്നലെ മരുന്നിന് കൊണ്ട് പോയിട്ട് വന്നതേ ഉള്ളൂ അത് പനിയുടെ ആയിരിക്കും തോന്നുന്നു
ഛർദി ആവുമ്പഴാണ് പേടി പനി മാത്രം ആവുവോ
ആഹ് ഇനിയിപ്പോ നാളെ കൊണ്ടുപോയി എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ എല്ലാം
ഉം
അന്നാലെ ഇവിടെ ഇപ്പോ പൊതുവെ രോഗങ്ങളാ ഉള്ളതും ഈ ഏരിയയിലൊക്കെ അവിടെ ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് രോഗങ്ങൾ ഒള്ളത് കാരണം
എന്ത് ഡങ്കിപ്പനിയൊക്കെ
അല്ല അവിടെ ഇവിടെ ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തും അതു ഇതു
ആഹ് വയറുവേദനയൊന്നുവില്ലല്ലൊ വയ വേദനയാവുമ്പോ ആ അപ്പൊ മഞ്ഞപിത്തത്തിന്റെ എന്തെങ്കിലും ആണോ
അതറിയത്തില്ല അതിന് നാളെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്
തെങ്ങനെ മുരാ എണീറ്റ പാടെ മൂത്രത്തില് ഇങ്ങനെ ചോറില്ലേ ചോറ് അതിട്ട് നോക്കിയാല്
പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും ആ എനിക്കും ഉണ്ടായിരുന്നു ഇനിയിപ്പം അതുകൊണ്ട് അറിയത്തില്ല ഇനിയിപ്പം നോക്കണംന്നാ പറഞ്ഞേ എന്റെ കുറഞ്ഞു എന്നത് എറന്ന് കുറഞ്ഞു പക്ഷെ എന്നന്നാലോ ഡോക്ടറ് പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് ഉള്ളത് കൊണ്ട ഒന്ന് കാര്യം ആഹ് ഉം കാര്യം എന്റെ അടുത്തോട്ട് വരുന്ന പറക്കുന്നോ അല്ലെങ്കി ഞാൻ റൂമിലോട്ട് കേട്ടന്നൊന്നും ഇല്ല പറഞ്ഞാല് പക്ഷെ ഒരു വീട്ടി തന്നെ നിക്കുന്ന ആയത് കൊണ്ട്
ഒരു വീട്ടിലല്ലേ എങ്ങനെയാലും
മാറ്റി നിർത്താനാന്ന് പറഞ്ഞാലും ഇല്ല
ആഹ്
ആന്ന മാറ്റി നിർത്തിക്കൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ടിരുന്നു അപ്പൊ അവരുടെ ചേട്ടനുണ്ട് ഹസ്ബന്റിന്റെ ചേട്ടന്റെ വീട്ടില അപ്പൊ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ മദർ ലോയ്ക്കും ഇത് തന്നെയ ആായി അപ്പൊ അവരിവിടെയ ഉള്ളേ അപ്പൊ പിന്നെ മാ അങ്ങോട്ടും മാറ്റി നിർത്തത്തില്ലല്ലോ
ആഹ് ശരിയാണ്
അഹ് കാരണം എങ്ങനെങ്കി എന്നാലും ഞാന് കഴിവതും അന്റെ മുറി തന്നെ ഇരിക്കുന്നു ഞാന് മക്കളെ മുറിയിലോട്ട് കേയറ്റിയലാ
ഞാനും അപ്പൊ ഫുഡൊക്കെ എങ്ങനെയാ ഉണ്ടാക്കിയെ
എൻ്റെ മതർൻ ലോ ചെയ്യും
ആഹ്ഉണ്ടാവൂല്ലേ വീട്ടില്ണ്ട് ആ ഉം
അപ്പൊ അവര് ചെയ്യുന്ന അവരെ കാര്യങ്ങൾ നടത്തുന്ന ഞാൻ എറെ റൂമിൽ തന്നെ ഇരിക്കുന്നെ ഉള്ളു ഞാൻ എറങ്ങൂല പുറത്ത് പോട്ടെ ഇന്ന് ഇപ്പം മോനേം കൊണ്ട് ആശുപത്രി പോകണ്ട കൊണ്ട് പിന്നെ അങ്ങ് ഇറങ്ങിയ്ന്നേള്ളോ കൊറഞ്ഞു എണ്ടത് എദേശി നോർമല് ആയതാ
ആഹ് ആഹ്
ഇപ്പൊ ഒരു പോക്കും കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ ആവൂന്ന് പറഞ്ഞായിരുന്നു. ഡോസു ആഹ് പക്ഷെ ക്കവാനു പറയ്ന്നെ അങ്ങനെ വരില്ല. പെട്ടന്ന് നമ്മടെ അടുത്ത് വന്നിരുന്നൊന്നാൽ
അങ്ങനെ വരില്ല ആഹ്
അങ്ങനെ ഇല്ല ഇപ്പൊ നമ്മള കൂടുതലും നമ്മുടെ കൂടെ കടക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളോ ടോയ്ലറ്റ് അങ്ങനെയൊക്കെ ആണെങ്കി വരൂന്ന് പറഞ്ഞത് ഇല്ല ആഹ് ഇല്ല ഞാന് എനിക്ക് മാത്രമായിട്ട് പിന്നെ ഒരെണ്ണം ഉണ്ട് അവർക്ക് വേറെയാ
ആഹ്ആഹ് റൂമില് ആവും ലെ
ആഹ് അല്ല നമ്മുടെ ഇത് പഴയ വീടാ പണ്ടത്തെ വീടാ മൺകട്ട
ആഹ് ആ് യ്ശരി ആഹ്
ഉള്ളൂ അപ്പൊ രണ്ട് ബാത്രറൂമുണ്ട് അപ്പൊ മോന് യൂറോപ്പിന് പോകാൻ പേടിയ അപ്പൊ മോന താഴെ ചേട്ടന്റെ വീട്ടി പോകും ആഹ അപ്പം ഏ സാധ നമ്മുടെ സാധ ഉള്ളത് ഞാനൻ ഉപയോഗിക്കുന്നത് അപ്പൊ ഇവര് അതിറെ ഉള്ളിലോട്ട് കേയറ്റാൻ പറ്റിയല്ലോ അത് കാരണം പിന്നെ വേറെ അവൻ താഴെയെ പോവുള്ളൂ മോൾക്ക് പിന്നെ കൊഴപ്പമില്ല മോള് കുറച്ചും കൂടി വ ണ്ട് അവത് ഉപയോഗിച്ചോളൂ അപ്പോ ഡ അങ്ങനെയൊന്നും പെട്ടെന്ന് വരില്ല പിന്നെ നമ്മള് പിന്നെ ഒന്നെങ്കിലും ഉപയോഗിക്യ ഭാ ബാത്രൂമ് അല്ലെങ്കിൽ തോ അവർ ഉപയോഗിക്കുന്ന തോ ത്ത് പാത്രം കപ്പ് അങ്ങനെയൊക്കെ ഞാൻ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഇനീം വെരുമന്ന് പറഞ്ഞോ
ഏഹേ
അല്ലാണ്ട് വരില്ല പിന്നെ പറയുന്നത് ചെിലപ്പം വരാനുള്ളതാണെങ്കിൽ അതിലേ വേണമേലും വരും
ആഹ് നമുക്ക് വക ഇതിച്ചത് വൈകി തങ്ങൂലന്ന് പറയും
ആഹ് അത് പണ്ടും എന്തായാലുംയാം പറയലോ ഒരുത്തർ പറയല്ലോ ചുമ്മാ ഇങ്ങനെ ഒരു ഇതാക്ക ക്യാഷില് വരില്ല വരാനിള്ളതാണെ ഒന്നുകിൽ ഹെലികോപ്റ്ററ് വിളിച്ചിട്ടോ തീവണ്ടി വിളിച്ചി ഒക്കെ വരുംന്ന് പറഞ്ഞരെ വരാനുള്ളതാണ് ഇതിലണ എനിക്ക് എങ്ങനെ വന്നതാന്ന് എനിക്ക് പറയ ഇല്ല ഇനിയിപ്പം ഹസ്ബന്റിന് ഉണ്ടായിരുന്നു പക്ഷെ ഞാന് അത് കുറേ കഴിഞ്ഞിട്ടാണ് തിരിച്ച് വീട്ടിലോ ണ്ടുംവന്നു ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് അല്ല അവധി കാലത്ത് പക്ഷെ അതെല്ലാം കഴിഞ്ഞ് രണ്ടു മാസത്തിനേട്അടുപ്പിച്ചന്ന് പറഞ്ഞിട്ടാ ഞാനിവിടെ വന്നത് പക്ഷെ എനിക്ക് അങ്ങനെയാ ആയി എന്നൊന്നും ചോദിച്ച കഴിഞ്ഞാ എനിക്കും അറിയത്തില്ല
മം അതന്നെ നമുക്ക് ആഹ് അങ്ങനെ വിധിച്ചതാണെങ്കില് ആഹ് വരന്ന് പറയാ
ആഹ് ലക്ഷണം എന്നാന്നുള്ളത് മാത്രം പിടികിട്ടുന്നില്ലേ എനിക്ക് പിന്നെ മമേലുവേദനയായിരുന്നു ന്ന് മെയിനാ ആയിട്ട്
അപ്പൊ നമുക്ക് പനി വരുമ്പോഴേ വരുല്ലോ
ആഹ് അപ്പൊ സാധാ എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴും ഇങ്ങനെ മേല് വേദന പനി അതൊരു അപ്പ പതിവാണ് അപ്പൊ നമ്മൾ അതില്ലേ കരുതുള്ളൂ ഇത്രയും വലിയൊരു ഇത് വരുന്ന് ഞാനും കരുതിയില്ല
ശരിയാണ്
കേട്ട് കഴിഞ്ഞപ്പോ നമുക്ക് ടെസ്റ്റ്ചെയ്യണം ന്നെ ഇന്ന് ഞാ പോ ആഹ് ഇന്ന് ചെയ്യാന്ന് പറഞ്ഞ്. അപ്പൊ ഡോക്ടർ പറഞ്ഞ്, നമ്മള് തെരക്കിട്ട് ചെയ്ത് കഴിഞ്ഞാ നമ്മക്കത് തിരിയൂല്ല.
ആഹ്
അപ്പൊ നമുക്ക് ഇപ്പൊ അവന് ശ ർദിയും ആ ക്ഷീണം ഒന്ന് കുറഞ്ഞു കഴിഞ്ഞിട്ട് നോ പ്പോ വാണെങ്കിൽ കുറച്ച് മനസ്സിലായി ഇത് ഒളിഞ്ഞിരിക്കുന്ന ഒരു സാധനമാണല്ലോ
ആഹ്
അത് കാരണം എന്റെ ദൈവമേ മക്കൾക്കൊന്നും വരാതിരുന്നാ മതീന്നൊള്ള ഒറ്റ പ്രാർത്ഥന
അതന്നെ
നമക്ക് എ ആഹ് അതല്ല ഇത് ഭക്ഷണവും പത്ത്യക്കെ ഉണ്ടല്ലോ
ആഹ് എണ്ണമെത്ക്ക്ള്ളേ ഭക്ഷണം ഒന്നും കഴിക്കാൻ പടില്ല ആഹ്
പറ്റിഏലാ ഉപ്പ് പറ്റിഏലാ എരിവ് പറ്റി എരിവ് പറ്റി ഏല
ഉണ്ടായി കൊടുത്ത അങ്ങനെ തന്നെ കൊടുത്ത്ട്ട് കഴിക്കു കഴിക്ക്ണില്ല അപ്പൊ അതൊന്നും ഇല്ലാതെ അങ്ങനെ കുട്ടോള് എങ്ങനെ കഴിക്കാന
ഇത്രയും വല്യ ഞ ഇത്രയും വല്ല്യ ആളായ എനിക്ക് തന്നെ പറ്റു ന്നില്ല ഇതൊന്നും ഞാൻ പച്ചക്കറി കൂട്ടാന്ന് പറഞ്ഞു പാല് കുടിക്കത്തില്ല തൈര് തൈരൊന്നും ഇപ്പൊ കൂട്ടണ്ടെന്നാ പറഞ്ഞത്
ആ
അപ്പൊ എന്താന്ന് ചോദി പക്ഷെല് ഇവർ ഇച്ചിരി ഈ പാലിന്റെ ബലത്തിലാണ് നടക്കുന്നത് തന്നെ വേറെ ഭക്ഷണംമൊന്നും വേണ്ട അപ്പ ഈ പാലും വെള്ളം പാലും ഒക്കെ ചായയുടെ ഒരു ബലവും കി ക്കെള്ളൂ ഇത്ങ്ങക്ക് അപ്പൊ ഇതും കൂടി പേയ പിന്നെ അതെന്നല്ല ഇവർക്കിട എനിക്ക് മുട്ട വേണം മീൻ വേണം ഇറച്ചി വേണം ഇതൊക്കെ പറയുമ്പോ ഇതൊന്നും തിന്നാ ണ്ട് എന്റെ മക്കള് മൂന്നു മാസം ഇരിക്കോ ന്നുംല്ല
ആഹ ശരിയാണ് അത് എല്ലാ മക്കളും അങ്ങനെന്നെയാ ബേക്കറി ഐറ്റംസ്. അതൊക്കെ കഴിക്കാതെ അവര് ഇരിക്കോ
ബേക്കറി ഇപ്പ ഇവർക്ക് വയറവേദനയെന്ന് പറഞ്ഞകൊണ്ട് കൊടുക്കരുതെന്ന് പറഞ്ഞ കാരണം ബേക്കറി ഞാൻ അങ്ങനെ കൊടു ക്കലില്ല പിന്നെ മോന് ഈ പിന്നെ സ്കൂളിൽ പോകുമ്പോൾ സ്നാക്സ് വേണ എന്ന് പറയണ്ട് വല്ല ബിസ്ക്കറ്റ് ഒക്കെ ഇപ്പൊ എനിക്ക് ഉണ്ടാക്കി കൊടുക്കാനായില്ലല്ലോ
ആഹ്
അപ്പൊ സ്നാക്സ് ഒക്കെ വേണോ ന്ന് പറയുമ്പോ പിന്നെ ഇത മേടിച്ചതത് അപ്പൊ ഞാൻ പറഞ്ഞു നാളെ മുതൽ തക്കാലം സ്നാക്സ് കൊണ്ടോണ്ട കൊറച്ച് കൊറയട്ടെ കുറഞ്ഞ ഴിഞ്ഞിട്ട് അപ്പത്തേക്ക് എനിക്ക് ക്ക് ഒന്ന് ഒരു ഓക്കെ ആകുവാണെ പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാലോ
ആഹ ശരിയാണ് വീട്ടിലെ മദർഇൻലോ മാത്രമേ ഉള്ളൂ ല്ലേ
ആ അതെ ഇപ്പൊ ഞാ അവര് മാത്രമേ ഉള്ളൂ ഇവര് ഒ ഒന്നാമത് പണി മഴക്കാലത്തല്ലേ പണിയില്ലെങ്കില് നമ്മുടെ കാര്യം അന്നം മുട്ടും അപ്പൊ ഈ ഒരു ഒരാഴ്ച പണിയ എടുക്കുമ്പോത്തേക്കും ഒരാഴ്ച കൊണ്ട് ആശുപത്രി കൊടുക്കലേ ഉള്ളൂ അതാണ് നീ യിപ്പം എനിക്ക് എനിക്ക് തന്നെപ്പൊ രണ്ട് ഒരു പോക്കിന് തന്നെ പത്ത് നാലായിരം രൂപയാവുംന്ന്
ആഹ
അ ആഹ കാണിക്കേണ്ടെ ടെസ്റ്റ് ഓരോ തവണ ചെല്ലുമ്പോഴും കുറഞ്ഞോ, കുറഞ്ഞോ എന്നു അറിയുന്നതിന് ടെസ്റ്റ് നടത്തണം. ആഹ് അതിന് തന്നെയൊ ണ്ട് പത്ത് എഴുന്നൂറ് രൂപ പിന്നെ ഡോക്ടറിന്റെ ഫീസ് മരുന്ന് ഇതെല്ലാം കൂടി ആവുമ്പോ പത്ത് നാലായിരം രൂപ കറക്റ്റാ
ഉം എന്തേലും ജോലി എന്തേലും ഉണ്ടായിരുന്നാ
ഇല്ല ഇല്ല യേ ച്ചി ഞാൻ വീട്ടിൽ തന്നെയാണ്
ആഹ്
പിള്ളാരായേ പിന്നെ എങ്ങോട്ടും പോയില്ല വീട്ടിൽ തന്നെ
ആ ശരി ആ പഠിച്ചായിരുന്നോ പഠിച്ചതാണോ
പ്ലസ്ടു വരെ പോകാൻ പറ്റിയൊള്ളല്ലോ. സാഹചര്യ നമുക്ക് സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ മോശ് ചിലര് കാരണം ഇങ്ങനെ റെ സ്റ്റല്ലേ ഇനി ഇപ്പൊ മക്കള് ഒരു ഇച്ചിരി ആവാണ്ടെന്നും എവിടെയും പോക്ക് നടക്കൂല ഒന്ന് കടയിൽ പോയി നൽക്കണെങ്കിലും അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോണംന്ന് വെച്ച് കഴിഞ്ഞാലും മക്കളൊരു മോൻ ഒരിതായി കഴിഞ്ഞെങ്കിലല്ലേ എവിടെയേലും പോവാൻ പറ്റോളിച്ച്
ആഹ ശരിയാണ് ആഹ ആ
അങ്ങനെ ഇരുന്ന ഇപ്പഴ ഇങ്ങ എന്റെ ഒരു പരിചയത്തിലുള്ള ചേച്ചിയാ ഈ കാര്യാപ്പിനെ കുറിച്ച് പറഞ്ഞെ അങ്ങനെ ഇതിന്റെകത്ത് കേറിട്ട് പോരെ ആ
എന്തോ പറയാൻ വന്നല്ലോ ആ ഇങ്ങനെ ങ്ങക്ക് വീടിന്റെ അടുത്ത് തന്നെയാണോ ബസ്സൊക്കെ അങ്ങനെ കിട്ടൊ അതൊ
കുറച്ച് പോണം ഓട്ടോയ്ക്ക് പോണം ഓട്ടോയ്ക്ക് പോകാനു ള്ള ദൂരം ഉണ്ട്
ആത് ശരി. എങ്ങനെ റബ്ബർ തോട്ടങ്ങളാവൂല്ലേ ഫുൾ ഫുള്ളയ്ല്
ട്ടം മുഴുവൻ അങ്ങനെയാ വരുന്നത്
ആ
ഇവിടെ ഈ മലബാർ ഏരിയ എന്നൊക്കെ പറയുമ്പം മെ മെയിന ആയിട്ട് റബ്ബർ ആണ്
ആഹ ആഹ് ആഹ്
റബ്ബറുണ്ട് തെങ്ങുണ്ട് കമുകുണ്ട്
ഹ
എവിടെ പിന്നെ കൂടുതല റബ്ബർ ആ തെങ്ങും റബ്ബറും ഒക്കെയാ വരുന്നത്
ഉം ഉം
റബ്ബറുണ്ടെങ്കില് ഒരു വരുമാന മാർഗം
ഉം
ഇപ്പ തെ ങ്ങന്നൊക്കെ പറഞ്ഞു ഞ്ഞ ഴിഞ്ഞാലും ഓലെ ആയിക്കോട്ടെ പണി നടക്കട്ടെ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്ക്
ആ അതെ അതെ